ഹലോ ആ ഉണ്ട് ഉണ്ട്
എന്തൊക്കെ
രാവിലെ കണ്ട ജോലിയായിരുന്നു
രാവിലെ
രാവിലെണ്ട അപ്പവും കിഴങ്ങാറി
ആ
ഉ മോള് ട്യൂഷന് പോയി
മോളത്തയില അപ്പൊ
മോള് പത്തില് ആ
ആ ന്ന് ശനിയണല്ലോല്ലേ
ശനിയാ വൈകുന്നടംവരെയാ ട്യൂഷ്യൻ
ഏ
ന്ന് വൈകുന്നേടംള വരയാ ട്യൂഷനെ
ആഹ വൈ ഇവിടെ ശനിയാഴ്ച വൈകുന്നേരം വരെ ഉണ്ടാകല്ണ്ട്
ആഹ
ഇനി ലാസ്റ്റ് പകുതി എത്തുമ്പോ നൈറ്റ് ക്ലാസ് ഉണ്ടാവുംന്നൊക്കെ പറണേക്കാ
ആ ഇവരൊക്കെണ്ട് ഇവർക്ക് പേരന്സ് മീറ്റിംഗ് കൂടിയപ്പം ജനുവരി തൊട്ട്
ജനുവരി ഫെബ്രു. വരി പേരന്സ് മീറ്റിംഗ് കൂടിയിരുന്നുകഓടിയായിരുന്നു ആഹ ആഹ
ആഹ അത് ഇവിടെണ്ട് ഞാനൊക്കെ പോയിന്നുഅന്
ആഹ ഉം
എപ്പളാസ്റ്റാർട്ട്ചെയ്യാട്യൂഷനൊക്കെ
ആ ഏഴ് ഇന്ന് എട്ട മണി തൊട്ട് വൈകിട്ട് മൂന്നേ മുക്കാൽ വരെ ഉ അല്ലാതെപടുത്ത ഉള്ളപ്പം ഏഴര തൊട്ട് ആ ഒമ്പത് മണിവരെ രാവിലെ വൈകിട്ട് പിന്നെ നാലര ട്ട് അഞ്ചേ മുക്കാൽ വരെ.
ആഹ അതേപലെന്നെ ഇവിടെ. പക്ഷെ, അഞ്ച മുക്കാല് വരെ ഒന്നും ഇണ്ടാവുല തേന്നുനുണ്ട്.
ആഹ. ഇവിടെ അഞ്ചേ മുക്ക ന്തോ
മായണ്ടോ?
ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നുണ്, ഇപ്പം. ഒരു മഴക്കൂള് പോലെ നിക്കുന്നു.
ആഹ. ഇവിടെ അങ്ങനെ തന്നെ നല്ല വെയിലാ ഇപ്പോ
നല്ല വെയിലായിരുന്നു, രാവിലെ ഞാൻ അത് കണ്ടോണ്ട് ആ തുണിയെല്ലാം വാരിയിട്ട്.
ആ തുണിങ്ങ ഉണങ്ങിക്കി ഇവിടെ തുണി പുറത്തിട്ട് അപ്പം മഴയും അപ്പ ഇടുത്തക്കും അങ്ങനെക്കെ.
ആ പിന്നെ കാപ്പോടിക്കെ കഴിഞ്ഞോ?
ആ ചായ ഒന്നും കുടിക്കല്ല കടി മാത്രം തിന്നും.
ആഹ
ചായ ഇഷ്ടല്ല.
ആഹ ആഹ
എത്ര മക്കളാ?
എനിക്ക് രണ്ടു പേര്.
ആ
ഒരു മോനും ഒരു മോള്.
വലുത് പെണ്ണില്ലേ?
ആഹ മോള് പത്തിപ്പടിക്ക് വല്യ, മൂത്തത് മേള്. എളത് ആറില്, ആൺകുഞ്ഞ്
ആഹ
അവന് പോവണ്ട. അവന് നീ വൈകിട്ടാ ട്യൂഷൻ.
എ, ഓനും ട്യൂഷന്
ആ ട്യൂഷൻണ്ട് അത് നമ്മടെ ഇവിടെ അടുത്തൊരു, വീട്ടിലാ പോ. നെ
ആഹ. അങ്ങനെ മ്പടിംകൊറെ ആൾക്കാാര് ഇങ്ങനെ എടുക്കുന്നുണ്ട് ട്യൂഷന് എന്താ ഈ വെക്കേഷനീലൊക്കെ. ബടീം, കൊറെേ ആൾക്കാാര് എടുത്തിരുന്നു. ഈ ക്ലാസ് ഒക്കെ അല്ലാതെ ഇരിക്കണ പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞോല് ഉണ്ടാവൂലേ. അങ്ങനെ ഓലൊക്കെ ഇങ്ങനെടു ഇവിടന്ന് കുറ കുട്ടികൾ ഇങ്ങനെ പോണൊക്കെ കണ്ട്ക്ക്ണ്.
ഇവിടെ. മോ മോളയും കഴിഞ്ഞ വർഷം വരെ വീടുകളലായിരുന്നു വിട്ടത്. ഇനി ഇപ്രാവശ്യം പത്തിലായത കൊണ്ട് വീടകുമ്പം വലിയ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പഠിപ്പിക്കതി ഇല്ലല്ലല്ലോ
ആഹ് ഇപ്പൊ പത്ത്. ഒമ്പതൊക്കെ ഭയങ്കര ടഫ് ആണല്ലോ. സിലബസ് ഒക്കെ മാറിയോണ്ട്.
മാക്സ്, ഒക്കെ ഭയങ്കര ടഫാ.
ആഹ്. എക്സമും പിന്നെ, ബുക്കൊക്കെ മാറിയൊണ്ട് ബുക്കൊക്കെ ഭയങ്കര ഇടങ്ങേറാണല്ലോ, ഈ പ്ലസ്റ്റുലും പ്ലസ് വണിലും ഒക്കെ ഉള്ളതല്ലേ ഇപ്പൊ എട്ടിലൊക്കെ ഉണ്ടല്ലോ.
ആഹ്
അങ്ങനെ സെയിമാണ്. ഞാൻ അവിടെ ഇങ്ങനെ എന്റെ അനിയന്റെ നോ ക്കുമ്പോ ഞങ്ങള് പ്ലസ് ടു പഠിച്ചതൊക്കെയ്ക്കാരം, എട്ടിലും ഒമ്പിലോ ഒക്കെ.
ആഹ് ആഹ് ആഹ് ആഹ ഇപ്പടുത്തെ അന്ന് പഠിക്കുന്ന പഠിക്കുമ്പോ പിള്ളേർക്ക് നമ്മുക്ക്, അതിന് ടീച്ചർമാരെയൊക്കെ പേടിയല്ലേ.
ആഹ്
അപ്പൊ പിള്ളേർക്ക് പേടിയൊന്നുല്ല
ആഹ്
ആ സ്കൂളിൽ അടിയൊന്നും കൊടുക്കുന്നില്ലല്ലോ
അതന്നെ ബല ഇന്നലെ എൻ്റെ അനിയന്റെ സ്കൂളിൽ ണ്ട് എത്രയ മൂന്നോ നാലോ ഫോണൊക്കെ പിടിച്ചിക്കണു ഓലമ്പീൽ എത്തിട്ടള്ളൂ അപ്പൊ തന്നെ ഫോണും പിന്നെ പെൺകുട്ടികള നിന്ന് കുറെേ ലിപ്സ്റ്റിക്കും അങ്ങനെ കുറെേ സാധനങ്ങള്പുടിച്ച് കൊണ്ടോകുന്നുണ്ട് അയാണ്
ആഹ് ഇന്നലെ ഇന്നലെ എല്ലാ പേരൻറ്സ് മീറ്റിംഗ കൂടിയപ്പം പറയുന്ന കേട്ടോ അവർക്ക് ഇപ്പ ഫോണിന്റെ ആവശ്യമില്ല
ആഹ് ഫോണ ഒന്നും കൊണ്ടപ പോകൻ പറ്റ പറ്റൂല പക്ഷെ ഇവല് ഈ ടീച്ചേഴ്സിനെ കാണാതെ അങ്ങനെൊക്കെ കൊണ്ട പോയിയാണ്ട് പിന്നെ ടീച്ചേഴ്സ് പെട്ടെന്ന് ചെക്കിങ് ഉണ്ടറഞ്ചിങ്ങാണ്ട് വന്നാണ്ട് പെട്ടെന്ന ചെക്ക് ചെയ്യാൻറ ഉണ്ടയിരങ്ങാണ്ട് അങ്ങനെ ചെക്ക് ചെയ്യതപ്പോൾ എത്ര മൂന്ന് ഫോണ് പിന്നെ ലിപ്സ്റ്റിക്കുകൾ കുറേ കൊണ്ട് പോകുണ്ടായിരുന്നു
ഉം
പിന്നെ എങ്ങനെ ഉച്ചക്കുള്ളതൊക്കെ ആയോ
ക്ക ഞാൻ എല്ലാ ദിവസവും മോക്കങ്ങ് ചോറ് കൊടുത്ത വിടുവായിരുന്നു ശനിയാഴ്ചയ
ആഹ്
ഇന്ന അന്ന് ചോറ് കൊടുത്ത വിട്ടില്ല ഇന്ന് എന്റെ ചേട്ടൻ കൂടെ ഉണ്ട്
ആഹ്
ജോലിയില്ല അപ്പൊ പിന്നെ ഉച്ചക്ക് കൊണ്ട് കൊടുക്കാന്നറിയ എനിക്ക് പനി
ഓഹ് പനിയാ ആഹ് പ്പൊ എല്ലാർക്കും പനിയാല്ലോ
ആം പറഞ്ഞഞ് ഉച്ചക്കത്തൊക്കെ ചോറ് അങ്ങോട്ട അങ് കൊടുക്കാം
പനിണ്ടായാ പിന്നെ അത് മാറിക്കിട്ടണെങ്കി നല്ല പണിയാ
ആഹ് ഇന്നലെ ഇന്നലെ മലിയാനുയിട്ടൊക്കെ ആശുപത്രില്ലേ രാവിലെ പോകുമ്പ ഉച്ചയാകാറാകും വരുമ്പം
ആഹ്
നില തൊട്ട് ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണ്ട്
എങ്ങനെ
ആന്റിബയോട്ടിക്
ആഹ
ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് യ്ത് ഇന്നലെ ഉ രണ്ടു ദിവസം കൊണ്ട് തീരെ സൗണ്ട് ഇല്ലായിരുന്നു
ആഹ ഇവിടെ എല്ലാർക്കും ഇങ്ങനെ പനിയാണ് ഇങ്ങനെ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കും ചെലോര് ചെലോരെ ഇങ്ങ തന്നെ കൊണ്ടരാണ്
അെ
പനി മാറിക്കിട്ടുന്നില്ലങ്ങാണ്ടി
ആഹ ആഹ
കൗണ്ട് കൊറവും
ആഹ
ചികല്ല അങ്ങനെ കൊറെ രോഗങ്ങ ഉണ്ടല്ലോ
ഷിഗല്ല യും പിന്നെ എച്ചുവണ്ണൻ എൻ വണ്ണുണ്ട് അതൊണ്ട് ഓ എല്ലാരും
കുട്ടികളൊന്നും സ്കൂൾക്ക് ന്നെ വിടണ്ടാന്ന പറയണ
ആഹ മാ സ്ക്വെക്ക വെക്കണന്നാ മോൻ്റെ സ്ക്കൂളിൽ മാസ്ക് നിർബന്ധമാക്കി
ഏഹ ഇവിടെന്ന് ഇങ്ങനെ രോഗം എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ സ്കൂൾക്ക് തന്നെ വിടരുത്ന്ന് പറഞ്ഞണ്ട്ിങ്ങനെ വിൂടുന്നാണ് പിന്നെ ഓരോ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് ഒക്കെ ഉണ്ടാവണ്ട് സ്കൂളില്.
ആഹ
കും അങ്ങനൊക്കെ.
ഉം
അന്റെ പനി കൊറവുണ്ടോ?
ആഹ് മരുന്ന് കഴിച്ചനൊക്കെ കുറവുണ്ട് ഇന്നലെയൊക്കെ ചുമക്കുമ്പോ അങ്ങ്.. നെഞ്ച് നകത്ത് വേദനയായിരുന്നു പിന്നെകുഴപ്പമില്ല. ആഹ ചായ കുടിച്ച് ണ്ണ്ചായയും കുടിച്ച് രാവിലെ. ആഹാരം കഴിച്ചു മരുന്നു ഉണ്ടായിരുന്നു.
ആ
മരുന്നും കഴിച്ചു.
ഏ
ഇ പിന്നെ മോക്ക് ചോറ് കൊടുത്തു വിടണം.
അപ്പ ഇനില്ല തീരാണല്ലേ. ട്യൂഷൻ ഉണ്ടെങ്കി പിന്നെ അങ്ങനെയൊക്കെ പണിയാണ്.
ആഹ
ഞാനൊക്കെ എന്റെ കസിന്റെ പരി നിന്ന്ങ്ങണ്ട അവിടുന്ന് സുഖംന്ന് പോ സുഖ ല്ലാം കൊറ.. പോണം ഇങ്ങിട്ട് അവിടുന്ന് രാവിലെ അവിടെ വന്ന്.. ചായ പിടിച്കണ്ട് അങ്ങനെ മണ്ട്ക്കരം നേരം തന്നെ ഇണ്ടാവൂല.
ആഹ ആഹ
സമയം ഇല്ലെങ്കിലും അങ്ങട്ട് ഓടും പിന്നെ അവിടെ എത്തുമ്പത്തും ചെിലപ്പോ കുറേ.. യിട്ടുണ്ടാവും അങനെചെലപ്പോ ചീത്തട്ടും അങ്ങനെയൊക്കെയിന്നു.
ആ അവിടെ ആരൊക്കെയ ഉണ്ട്.
ഇവിടെ മ്മിംഇപ്പിം ണ്ട്പിന്നെ ഒരു അനിയനുണ്ട്.
ഉഹ ഉഹ
ഓന ഒമ്പിയിലാണ്
ഒമ്പതിലോ.
ഉം ഓന അതേപോലെ ട്യൂഷന് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞണ്ട് ഓന്ന് ട്യൂഷന് പോണ്ട. ആണ്ട്ക്ക് ന്.
ട്യൂഷന് വേണം പഠിക്കുന്നുണ്ടോ.
കൊറച്ചൊക്കെ ഒരു അവറേജ്.
ഉം ഉ പട് താമ്പോ നല്ലതായിട്ട് ശ്രദ്ധിക്കാൻ പറയണം.
ആഹ പക്ഷെ ഇവിടുത്തെ ട്യൂഷനിലും വലിയ ഇതില്ലന്നൊക്കെ പറയുന്നുണ്ട് കൊറെേ ആൾ. ആക്കാര് ഇവിടുന്ന് മാറി.
ആഹ വിടുമ്പോ നല്ലേ എവിടാന്ന് നോക്കിയേ വിടാാവുള്ളു. നമ്മടെ മോളേ പോുന്നടുത്ത് നമ്മള് ആഹ പിന്നെ. ഉം ഇവര് പഠിപ്പിക്കുന്ന സാറമാര് ആ പറഞ്ഞു വിടുന്നൽ അതോട്ടും പഠ..
ഇവിടെ ആദ്യൊക്കെ അങ്ങനെത്തന്നെന്. പിന്നെ അങ്ങോട്ട് ഒന്ന് ഏതൊരു വർഷം ഇപ്പൊ കഴിഞ്ഞ വർഷം. തോന്നുന്നു ആകെ ഇങ്ങോട്ട് യപ്പിക്ണ് പിന്നെ അവിടെ ഒമ്പിയില് ഇല്ലോലൊക്കെ. പത്ത്ക്ക് വേറെ ട്യൂഷനക്ക് പറഞ്ഞേക്കണ അവിടന്ന് തന്നെ.
ആഹ് ആഹ
പിന്നെ ഓൽക്ക് ഇങ്ങനെ ആളെ കിട്ടാ അതെ ആ അവണിൽ ഉടങ്ങിിക്കണ്. ഫീസ് ഒക്കെ ഇവിടെ കുറവാണ് പക്ഷെ ഇവിടെ ഇപ്പോൊ നോട്ടം കുറവാണ്ന്ന് എല്ലാവാരും ഇങ്ങനെ പറയുന്നുണ്ട്.
ആഹ ആഹ
പിന്നെ ഇവിടുന്ന് കൊറച്ച് പോകും വേണം അവിടെ.. നല്ല ഇതാണ് എന്ന ഫീസ് കൂടുതലും ഉണ്ട്തിന്.. തിരിച്ചുള്ള പഠിപ്പിച്ചലും അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണ്ട്.
ആ ഇവിടെ മോള് പോകുന്നിടത്തും ഫീസ ഒക്കെ തോന്നിയുണ്ട് പക്ഷെ. നല്ലതായിട്ട് പഠിപ്പിക്കങ്ങ കേട്ടോ
ആ നമ്മള് പിന്നെ അങ്ങനെയൊക്കെ നോക്കിട്ട്
പഠിക്കാത്ത പിള്ളേരെ അവിടെ അവര് പറഞ്ഞോ പറഞ്ഞു വിടന്ന് പഠിച്ചോണ്ട ചേല്ലാത്തവര് അവിടെ ഇരുത്തി അത് മൊത്തം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് വിടത്തുള്ളു
ആഹ് ആദ്യൊക്കെ ഇവിടൊ അങ്ങനെയന്നുന്നു ഞാനൊക്കെ പോയിരന്ന് ഇവിടാ അങ്ങനെയന്നുന്നു പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം എല്ലാരും പറയണണ്ട് ആ കൊയപ്പിക്കണ് അവിടെ ശരില്ലന്നൊക്കെ പറഞ്ഞണ്ട് അവിടെ ചേർത്തിയലെന്നെ മാറ്റിയാണ്ട് അതിന്റെ അടുത്ത് ഇല്ലലെ തന്നെ മാറ്റിയാണ്ട് ദൂരത്ത് അങ്ങനെ ആ ദൂരത്തില്ലെ അവിടുക്ക ആാക്കാണ്
ആ
ഇനി ഉച്ചക്കത്ത് എന്തിനാ
ഉച്ചക്കത്തൊക്കെ കണ്ട തോരൻ വെക്കാണ് എടുത്ത് പിന്നെ ഒഴിച്ച കയറി മീന അല്ല മീനൊക്കെ വെട്ടി വെച്ച്ക്കുന്നത് അത് കറി വെക്കണം വറക്കണം.
മീനൊക്കെ ഇപ്പൊ വരല്ല കുറവല്ലേ
ഉം ആ എന്നാൽ ശരി മോനെ